പ എക്കാണ്ടാവും
അലോ
അലോ ആ ചേച്ചി പറയു
ആഹ ആഹ
ഹലോ ഭക്ഷണൊക്കെ കഴിച്ചോ ആഹ കേക്കാൻ പറ്റ്ണ്ട് ആഹ്
ആ മുപ്പത് കൊള്ന്നാ അവസാനിക്കാനുള്ളത്
ഇതോ
ആഹ
ഇത് അല്ല ഞാന് ഇപ്പോ നോക്കിപ്പോ ഏഹ് ടാസ്ക് കംപ്ലീറ്റഡ് ആണ് കാണിക്കണ അപ്പൊ ഇതിപ്പോ എന്താന്ന് അറിയില്ല പക്ഷെ ചേച്ചിയുടെ കൂ നമ്പർ മാത്രം വിളിക്കാന്ന് അതില് കാണിക്കുന്നുണ്ട് അപ്പൊ പിന്നെ ഞാന് ആ നമ്പർ മാത്രം എടുത്തിട്ട് അങ്ങനെ വിളിക്കാ ചെയ്തേ എനിക്ക് ഇന്നലെ മുതലേ ഉണ്ടായിരുന്നത് ഒരെണ്ണം കംപ്ലീറ്റ് ആക്കാന് അപ്പൊ ഇങ്ങനെ ഇത്ര സമയം ഉണ്ട് ആയത് കൊണ്ടരിക്കും അങ്ങനെ വന്നത് ഇന്നലെ മുതൽ ഇങ്ങനെ കാണക്കു ഇന്ന്ണ്ടായിരുന്നു ഏഹ അതായത് പത്തിൽ ഒൻപത് അങ്ങനെ
ആഹ ആഹ ആഹ
ഒരെണ്ണം മാത്രം കംപ്ലീറ്റ് ആക്കാനു ഉണ്ടായിരുന്നു ഒമ്പത് പെന്റിങ്ങിൽ ഒരെണ്ണം ഇങ്ങനെ കിടക്കുണ്ടായിരുന്നു
ആഹ ആഹ എന്റത് മുപ്പത് ഇരു മുപ്പതില് ഇരുപത്തൊൻപത ആണ് കൊടുക്കുന്നത് ആർക്ക് വിളിച്ചിട്ട് ശരിയാവണില്ല
ആഹ എന്ന അത് ഏതെങ്കിലും ഒരു നമ്പർ ഇണ്ടാവും ആർക്കെങ്കിലും ചേച്ചി വിളി ച്ചത് പെന്ഡിങ്ങില് വന്നിട്ടുണ്ടാവും ആ നമ്പർ മാത്രമേ വിളികാൻ പറ്റുണ്ടാവുള്ളൂ ഇപ്പൊ
ആണോ
ഉം
‌ ഇനിയിപ്പോ അതെങ്ങനെ തേടി വരട്ടെ
ഉം അത് അവര് അത അല് കാണിക്കണ്ടാവും എനിക്കിപ്പോ ചേച്ചീന്റെ നമ്പർ അങ്ങനെ കാണിക്ക ചെയ്തത്
ഇല്ല ഇന്റല് അങ്ങനെ കാണിക്കിണില്ല ഉം നോക്കുകന്നൂടെ നോക്കാം
ഉം നാളെ ഇനി സ്കൂളില്ല
ഇല്ല ഇല്ല അവധിയാണ് ആഹ
മഴയല്ലേ മന്തി മഴയാണല്ലോ
ആഹ അതെ അതെ
ഉം
പിന്നെ
പോയതൊക്കെ ശരിയോ അന്ന്പോയത്
ഇല്ല ശരിയായില്ലേച്ചി അത് വില്ലേജ് ഓഫീസർ അടുത്തന്ന് വേറൊരു പേപ്പറും കൂടെ വാങ്ങിക്കാനുണ്ട് അതായത് ഇനി കല്ല്യാണം കഴിക്കില്ലന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് അത് വാങ്ങിയന് ശേഷേ ഉള്ളൂ പെൻഷൻ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്
അത് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ ഇല്ലന്നുള്ളത് ആണോ
അങ്ങനെ അങ്ങനെ വാങ്ങിക്കണോ എഴുതി വാങ്ങ
അല്ല വേറെ ചെറിയ പ്രായക്കല്ലേ അപ്പൊ വേറൊന്നും കൂടെ ആവാാലോ
ഇനിയിപ്പോ മനസോണ്ട് തോന്നണില്ല
ആഹ് ശരി ഉം ശരി
ഇനിയിപ്പോ മോള്ണ്ടല്ലോ
ഉം ഉം ഇപ്പൊക്ക ഒന്ന് കൊറച്ച് കഴിയുമ്പോഴേ നമക്ക് തൂത്തോന്നു ഒറ്റക്ക് ആവുമ്പഴേ പിന്നെ നമുക്കൊരു ജോലിയൊക്കെ ആവുമ്പോഴല്ലേ ഇതാവുള്ളു ജോലിയില്ല
അതെ
പിന്നെ
പിന്നെ
അപ്പൊ അത് വില്ലേജ് ഓഫീസി പോയി ശരിയാക്കണം നമ്മക്ക് കൊറെേക്കെ അക്ഷയെ പോയി ശരിയാക്കണണ്ടല്ലല്ലേ
ആഹ് അല്ല അത് വില്ലേജ് ഓഫീസറ കയ്യിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിക്കാനുണ്ട് എന്നിട്ട് ശേഷം അക്ഷയിൽ വന്നിട്ട് അ ആപ്ലിക്കേഷൻ കൊടുക്കാനാണ് പറഞ്ഞു
ആഹ്
അവരൊന്ന് സൈൻ ചെയ്യാനുണ്ട് ഉം
ആഹ്‌ ആഹ്‌ മോളുറങ്ങിയോ എന്നിട്ട്
ഇല്ല ഉറങ്ങിയിട്ടില്ല ഇനിപ്പ നാളെ സ്കൂളില്ലല്ലോ ഇനിപ്പം ഇന്ന് ഉറക്കം കണക്കാവും അനിയന്മാരുടെ കൂടെ കളി കളിക്കാൻ പോയിട്ടുണ്ട് ഇപ്പൊ
അതെ ആഹ് ആഹ് അത് കേക്കേ വേണ്ടു ഇവിടെതെ ഞാനീ മെസ്സേജ് ആയിട്ടൊന്ന് ചിരി ച്ചപ്പ മണിക്കന് എന്താ അമ്മ ചിരിക്ക്ന്നെ
അല്ല അതറിഞ്ഞിട്ടില്ല ഇവിടെ അതറിഞ്ഞിട്ടില്ല
അത് ശെരി ആഹ് അപ്പഴെക്കും ഓരോരുത്തര് വന്ന് ഫോണ് നോക്കലൊടങ്ങി പിന്നെ പെട്ടെന്ന് നടന്ന് നിർത്തിയേ പൂവേകും പൂട്ടി വെച്ചൊക്കെ
എനിക്ക് മനസ്സിലുണ്ടേരുന്നുട്ടോ ഞാന് പക്ഷെ നാളെ തന്നെ പ്രതീക്ഷിച്ചില്ല രണ്ടു ദിവസം കഴിഞ്ഞ്ഞ്ഞ് ലീവാകുന്നൊര് ഇന്നത്തെ മഴേന്റെ ഒരു ഇത് കണ്ടപ്പഴേ അടുത്ത് ഇനിപ്പ ക്ലാസ്ണ്ടാവില്ലല്ലോ ആഹ് നല്ല മഴേര്ന്ന്
ഉം
ഞാനെ ഞാനിപ്പ ഡിഗ്രി പഠിക്കുന്നുണ്ടേ അപ്പൊ എനിക്കടു അടുത്ത ഞായറാഴ്ച ഇനി മിക്കവാറും ക്ലാസുണ്ടാവില്ല ആ രീതിയില് ഞാൻ ചിന്തിച്ചിരുന്നത് ഉം എക്സാമൊക്കെ നടന്നൊണ്ടിരിക്യാണ് ഇപ്പൊ സീനിയേഴസിന് അപ്പൊ
ഉം എങ്ങനാ ഓൺലൈനാ
അല്ല ഏഹ് സൺഡേ ക്ലാസ്സ് ഇണ്ട്
ആഹ്
അങ്ങനെ ഏഹ് എസ് ജി ഒ യു ന്റെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സ്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ചേച്ചി ചെയ്തിട്ടുണ്ടോ ഡിഗ്രി ആഹ് ആഹ് എന്ന പിന്നെ കൊഴപ്പില്ല ഇപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കണ്ട സമയാ ഇപ്പൊ
അതെ ആഹ് ആഹ് ആഹ് ഇപ്പൊ കൊടുത്താലും നാല് വർഷം ഇല്ലേ
നാല് വർഷണ്ട് അതാണ്
ഉം മൂന്ന് വർഷം കൊണ്ട് പെട്ടെന്ന് എറങ്ങന എന്തോഒന്ന് ഇണ്ടല്ലോല്ലേ എറങ്ങാം
മൂന്ന് വർഷ് കൊണ്ടെന്ന് വെച്ചാ ഇതയ് ഏഹ് ഹോണേഴ്സ് ഇണ്ടെങ്കിലാണ് അത് വാല്യൂ ഉണ്ടാവൊള്ളൂ പ്പൊ
ആഹ് ആഹ് ആഹ്
ഇപ്പ എല്ലാട്ത്തും ഏഹ് ഡിഗ്രി ഇണ്ട്ന്ന് പറഞ് കയ്ഞ്ഞാല് ഹോണേഴ്സ് ഇണ്ടോന്നാ ചോയിക്ക്ണ്
അതെ ആഹ് ഓരോ കൊല്ലം കഴിണേസരിച്ച് ഓരോ ഓ ന്ത്‌ വരാണ്
പ്ലസ് റ്റു പഠിച്ചാലേ എന്തെങ്കിലൊക്കെ ആവൂ ന്നൊക്ക ഇള്ളൊരു ചിന്ത ഇണ്ടേര്നു ഇപ്പൊ അത് ഒന്നും ഒന്നുല്ല ഇപ്പൊ ഡിഗ്രിയ മസ്റ്റ് ഉം ഇപ്പ ഞാൻ തന്നെ പല പലതിനും കൊടുക്കുമ്പോ ഡിഗ്രി യാൺ മിനിമം ക്വാളിഫിക്കേഷൻ
ഉം ഉം പി എസ്സി ഒക്കെ നോക്കാര്‌ന്നോ എൽ ഡി ഒക്കെ
പി എസ്സി ഞാന് പി എസ്റ്റി ന്റെ കൂട പോയതേര്ന്നു അത് വിടാതെ നല്ല ഫോളോ പ്പായിട്ട് ചെയ്തോണ്ടിരിക്യാര്ന്നു പക്ഷെ ഇപ്പ ടച്ച് എല്ലാം വിട്ടു
ആഹ് ആഹ്
പി എസ്സി ക്ക്‌ വേണ്ടി നല്ലോ റിസ്ക് ഇട്ത്ത്ട്ട് ഇണ്ടേര്ന്നു അത്യാവശ്യം നല്ല പൊലേ പഠിച്ചി ട്ടുണ്ടാര്ന്നു പക്ഷെ അതൊക്ക ഇപ്പ ടച്ച് വിട്ടു ഇനിയിപ്പോ റെയിൽവേന്റെ എക്സാമിനൊക്കെ കൊടുക്കണംന്ന് വി കര്ത്ണ്ട്
ആഹ് ആഹ്
ഉം ഇലക്ട്രോണിക്സാ പഠിച്ച തെടി
നമ്ക്ക് എന്താ പറ ന്ന്ച്ച് നമ്മക്കെന്താ വിദ്ച്ച് ട്ട്ള്ളത് പറയാപറ്റില്ല ഒക്ക ചെയ്തോ
ആഹ് എല്ലാത്തിന്റിം പിന്നാല ഇങ്ങനെ പോയി നോ ക്കാ റെയിൽവേന പറ്റി കൂടുതലൊന്നും അറിയില്ല അപ്പൊ ഏട്ടൻ ടി ഇപ്പമ്മ ഇരുന്ന് ഏട്ടൻ ഇങ്ങനെ റെയിൽവേന്റെ എക്സാംസൊക്കെ എഴുതീട്ട് ഒക്ക ഇണ്ട്
അതല്ലേ ഉം ഉം
ഏ ലിസ്റ്റില് ഇണ്ടാര്ന്നു എംപ്ലോയ്മെന്റില്
ആഹ് ആഹ്
ആഹ്
പിന്നെ
പിന്നെന്താ
ഏട്ടമ്മാര് കല്ല്യാണ പ്രായം ഒന്നും ആയിട്ട്ല്ലാ
അല്ല ഹസ്ബൻഡ്
ആഹ് ആഹ് അങ്ങനെ ആഹ് അതെ അതെ ആഹ് ആഹ് ആയിഹട്ടെ ഞാൻ അനിയന്മാരാ അരിയന്മാരാണ് രണ്ടേരുല്ലേ ഉം ഉം
പിന്നെ
പിന്നെന്തക്കെയാ
ആഹ് ആയ്ക്കോട്ടലേ ഓഹ് നല്ല മഴ പെയ്തോണ്ടിരിക്കാ ഒരു വൈകുന്നേര സമയത്ത് ഒര് കൊറച്ച് സമയഒന്ന് വിട്ട്ന്നു പിന്നിം പെയ്യാം തൊടങ്ങിട്ട്ണ്ട് ഉം
അതെ ആഹ്
മ് മുറ്റത്ത്ക്ക് എറങ്ങാ പറ്റ്ണില്ല ഇന്ന് രാവിലെ തോട്ട് ആഹ് ശരിയാ ഇന്ന് രാവിലെ തൊട്ട് കറന്റ് ഇല്ല ഇവടെയ്
അതെയ കാറ്റുംമഴയൊക്കെ വരുമ്പോ ഇണ്ടാവൈ ഒര് മരം വീണാ മതിയല്ലോ ഒന്നിച്ച് പോ
അക്ഷയ്ക്ക് ഇന്ന് വിളിച്ചു ചോയിച്ചിട്ടാ പോയത്. അവിടെ ചെയ്തു തരുവന്നൊക്കെ കറന്റ് ഇല്ലാത്തയ്ന കൊണ്ട്.
ആഹ് ആഹ് ആഹ്
പിന്നെ.
മഴയൊക്കെ അയത് കൊണ്ട് അക്ഷയിലൊക്കെ തിരക്ക് കുറവായിരിക്കൂല്ലേ?
അതെ അതെ.
ഉം അപ്പ പുറത്തിറങ്ങാൻ മടികണിക്കും എല്ലാരും ഡോട്ട മഴയല്ലേ?
ഉം അതെ ആഹ് നല്ല വെള്ളമുണ്ട്.
പെയ്യുന്നത് നല്ല ചറ പറററാ ന്നുണ്ട്എന്താ സൗണ്ട്
ആഹ്. കുറച്ചു ദിവസം മുന്നേ തീരെ വെള്ളയില്ലാത്ത മഴായിരുന്നു.
ആഹ് അതെ.
ഇപ്പൊ കറക്കിടക ആവാൻ അടുത്തപ്പോഴത്തേക്ക് നല്ല മഴ.
ഉം ഉം ഉം അവിടെ എങ്ങനെയ കർക്കിടകത്തിന് സീബോതിഒക്കെ വെക്കോ? ഇല്ലേല്ലേ ആഹ്.
ഉം ആ അങ്ങനെ കൊറെ മുമ്പ് ഇണ്ടായിരുന്നു അച്മ്മ. ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു.
ആഹ് ആഹ്.
ഉം
ഇതൊക്കെ ഇല്ലെ മറ്റേ പൊട്ടി നാട്ടിലൊക്കെ ഇല്ലേ?
ആഹ് ഏഹ് മ മറ്റേ മഞ്ഞളും അതൊക്കെ നട അങ്ങനെയൊക്കെ.
ആഹ് ഉം നമ്മുടെ വീടൊക്കെ വൃത്തിയക്ക.
ഉം അതെ അതെ
ഉം എന്റെ താഴെയും താഴെയൊക്കെ കഴിഞ്ഞു അപ് സ്റ്റേറുള്ള വീടാണ് അപ്പൊ താഴ്ഭാഗം ഒക്കെ കഴിഞ്ഞു മേൽഭാഗത്തേക്ക് പോയിട്ടില്ല
ആഹ്
അപ്പഴേക്ക അച്ഛന്റെ ഹോസ്പിറ്റൽ കേസ് വ ന്നപ്പോ ഈ പോലും വരലും ഒന്നും സമയി ല്ലേ
ആഹ് ശെരിയാണ് ഉം
ഇപ്പൊ അതിക ദിവസംല്ലല്ലോ അടു ത്താഴ്‌ ചായി ആയല്ലോ
ആ അടുത്ത ബുധനോ വ്യാഴോക്കെ ആയിട്ടാ തോന്ന്ണ്ട്
ഉം പ്പഴേക്കും വേഗം കഴിക്കണം
ആഹ് മഴ എല്ലാം കൂടെ ആവുമ്പോഴാണ്
ആഹ് അതെ
ഉം
പണ്ടൊക്കെ ഒരു രസായിരുന്നു ഒരു ചടങ്ങ് തന്നെയായിരുന്നു പൊട്ടിനെ ആട്ടല് ഉം പിന്നെ?
പിന്നെ എ ചേച്ചിേ ഡിഗ്രി അ ഇന്ന് വന്നു അച്ഛനും അമ്മയും ചേച്ചിം കുട്ടികളും വന്നു അനിയന്റെ ഭാര്യേം
ഉം
ഉം
അമ്മക്കെ നല്ല പ്രായള്ള മ്മെ?
അമ്മ ആ അറുപത് വയസാവാനായി
ആഹ ആഹ്
അമ്പത്തൊൻപത് ഉം
ഉം ഹ് ഹ്
അച്ഛന് എഴുപത് നാല് വയസ്സായി.
ആഹ്
പക്ഷെ കുഴപ്പല്ല ആള് സ്ട്രോങാണ്. പോർട്ടറൊക്കെ ആയി ആയിട്ട് ഇപ്പഴും പണി ചെയ്യും.
അതെല്ലേ ഉം എന്റെ അച്ചൂട്ടന്റെ പ്രായം ഒക്കെ തെ എഴുപത്തഞ്ച് ആ പ്രായാണ്
ഉം
ഉം ഹും
പുലർച്ചെ രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെ എണീക്കും ഇന്നട്ട് അങ്ങാടി പോവും
ആഹ് ആഹ് അന്തിന്, ചായ കുടിക്കാനാ?
അല്ലല്ല പോർട്ടറാണ്. അപ്പ രാവിലെ വരുന്ന ലോഡൊക്കെ എറ
അഹ് ശരി ആഹ് അങ്ങനെ. ആഹ് ആഹ് അല്ല ചെലേ ആൾക്കാർക്ക്ണ്ടല്ലോ അതി രാവിലെ ണീച്ചൊരു ചായ കുടി
അത് ഇരുപത്തിയാറ് വർഷായിട്ട് തുടർന്നുകൊണ്ടിരിക്യാ അപ്പൊ അതിൻ്റൊരു ആരോഗ്യം ഇപ്പഴും ഉണ്ട് ആൾക്ക്
ആഹ് ആഹ്
ആ ആ വെളു പ്പിനെ എണീറ്റിട്ട്ള്ള ആ ഒരു ആഹ് ആഹ് അതെയതെ ഇപ്പൊ ആഹ് ഇപ്പ ഇനി പ വല്ല വയ്യ പനി എന്തെങ്കിലും ആണെങ്കിലും ആ സമയാവുമ്പോ എണീ ചായ കുടിക്കും അ ഒരു ശീലവാ
ശീലം നല്ലതാണ് അതി രാവിലെ ണീക്കുന്നത്. ഞാൻ പറയട്ടെ ബ്രഹ്മ മുഹൂർ ത്തത്തില് എണീക്കാന്നൊക്കെ പറയില്ലെ. നമ്മളൊന്നും പൊങ്ങില്ല
ശരിയാണ് ഉം
നമ്മളീ പന്ത്രണ്ടര വരെ ഫോണും തോണ്ടി ഇരുന്നിട്ട് പിന്നെ ഒറങ്ങി ഉം എവ്ടെ പൊന്ത് ണ് തല. പിന്നെ മോളെ ട്യൂഷൻ പറഞ്ഞയക്കാൻ ഒരു മൂന്ന് പ്രാവശ്യോക്കെ അലാറം സെറ്റ് ചെയ്ത ച്ചിട്ട്ണ്ട്
അഹ ആഹ്
ഉം
അടിച്ചാലും അടിച്ചാലും ഓഫാക്കി ക്കെടക്ക്‌വേയ്
ആഹ് പിന്നെ അ അടുത്ത അരമണി ക്കൂർ കഴിഞ്ഞ് പിന്നെ അടിക്കും പിന്നിം അര മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ മൂന്നും കഴിഞ്ഞാലെ എണിക്ക്യൊള്ളു ഉം
പിന്നെ എന്തേച്ചി എന്ന ഞാന് വിളിക്കേച്ചീന്നാ
ആഹ് ആയിക്കോട്ടെ ശരി ന്നാ മ്